ഓ
ഹ ഹായ് നമസ്കാരം.
എന്തെല്ലാം വിശേഷം.
നല്ല വിശേഷം അവിടെയോ?
ഓഹ് ഇവിടെ ന്താ ഞാൻ എത്ര തവണയായി ഞാൻ വിളിക്കുന്നെ കോളേ എടുക്കുന്നില്ല.
ആഹ് അത് കൊറച്ച്. അസൈൻമെന്റ്ക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്യരുന്നു. ഫോണ് ചാർജിലായിരുന്നു.
ആഹ് എല്ലാം ചെയ്ത് വെച്ചോ നമുക്ക് നമ്മടെ കോളേജ് ഗ്രൂപ്പിലെ പ്രോഗ്രാമാണ് മറക്കരുത്.
ഇല്ല എന്നാണ് പ്രോഗ്രാം ഞാന് ചെറ് ചെറുതായിട്ട് കണ്ടിട്ടുള്ളൂ.
വെറുതായിട്ടേ കണ്ടിട്ടുള്ളു എനിക്ക് തോന്നിയിട്ടുണ്ട് നീയത് ശ്രദ്ധിച്ചു കാണില്ലന്ന് എനിക്കറിയാം. അത് കാരണാണ് ഇപ്പൊ ഞാൻ വിളിക്കുന്നെ. നമുക്ക് അഹ് നമുക്ക് അടുത്ത വ്യാഴാഴ്ചയാണ് പരിപാടി വെച്ചിരിക്കണേ
ആഹ് വ്യാഴാഴ്ച ഉം, ആരേലും ഗെസ്റ്റ് ആയിട്ട് വരുന്നൊക്കെ.
ഗ സ്റ്റായിട്ട് നമ്മടെ പഴയ അധ്യാപകന്മാരും പിന്നെ കൊറച്ചു ഗായകന്മാരൊക്കെ സെറ്റാക്കിട്ടുണ്ട്.
ആഹ്
ഉം അപ്പോഴ ന്താണ്. നീ നല്ല പാട്ടുകാരിയാണല്ലോ നിന്റെരു പാട്ടും കൂടെ വേണം.
ഓഹ് തീർച്ചയായും.
ആഹ് അതെല്ലാം ഒന്ന് എന്ത് ചെയ്യാ റെഡിയാക്കി വെക്ക ഇനീം ദിവസണ്ടല്ലോ. എല്ലാം ഒന്ന് പരിശീലിച്ചെടുക്കാൻ ദിവസണ്ടല്ലോ.
ഉം
ഞാന് കിച്ചൂനേം കൂട്ടീട്ട് അങ്ങോട്ട് വരാട്ടോ. നയന നയനനേം കിച്ചൂനേം പാർവതി നേം കൂട്ടീട്ട് ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് എന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് പാട്ടും മാത്രല്ല ഒരു ഡാൻസിന്റെ ഒരു ഇതും ചെയ്യണം.
ആ ഡാൻസ് ചെയ്യാ.
ആ ഡാൻസ് ചെയ്യണം അതിനെ നമുക്ക് പാട്ട് സെലക്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് പരിപാടി ഇണ്ട് നമ്മൾ വിചാരിക്കും വ്യാഴാഴ്ചല്ലേ അത് സമയ ണ്ടല്ലോ എന്ന് വിചാരിക്കും. വേഗാവും പിന്നെ നമു ക്ക് അന്ന് നമുക്ക് എന്തൊക്കെയാണ്. ഉം എത്ര പേരാണ് ഫുഡിനുള്ളത് എല്ലാം നമ്മൾ തന്നെയാണ് എല്ലം ഓ പിന്നെ റെഡിയാക്ക്ന്നേ ട്ടോ.
ആതെ നമുക്കന്താ ഫുഡക്കെ കൊടുക്ക?
മന്തിയാക്കാ മന്തിയാവുമ്പഴ് മന്തിയാവുമ്പോ പിന്നെ പ്ര പക്ഷെ മന്തിന്ന് പറയുമ്പോ എല്ലാർക്കും മന്തി പറ്റില്ല അതാണ് പ്രശ്നം.
അതാണ്
ഉം
ചെലോരക്കെ വെ വെജിറ്റേറിയൻ ഇള്ളവര്ണ്ടാവും.
അങ്ങണ്ട് നമുക്ക് സാധാ ഫുഡും ആക്ക കൊർച്ച് മന്തി ആക്കാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ അത് കഴിഞ്ഞിട്ട് കൊറച്ച് ഐസ്ക്രീമും ആ
ആഹ്
ചിക്കം ആ ചിക്കൻ ബിരിയാണി ആ ചിക്കൻ ബിരിയാണി ആണങ്കിൽ ചിക്കൻ ബിരിയാണി എല്ലെങ്കിൽ മന്തി ആണെങ്കിൽ മന്തി അവൾ ഏതെങ്കിലും ഒന്നും എടു ക്ക പിന്നെ സാധാ ഫുഡ് ഐറ്റംസ് ഉണ്ടായിക്കോട്ടെ. എന്നന്തന്നറിയോ എല്ലാവരും എല്ലാം കഴിക്കണംന്നില്ലല്ലോ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ജസ്റ്റുകളൊക്കെ ക്ഷണിക്കുമ്പഴേ
അതെ അതെ
അത് കൊറവ് വരാൻ പാടില്ല പറഞ്ഞാൽ നമുക്കല്ലാരും കൂടെ എടുക്കുമ്പോ അതറിയില്ല. ഉം പിന്നെ നോക്ക് ഭക്ഷണശേഷം ഒരു ഐസ്ക്രീം കൊടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യണം അതിനാണ് നമ്മള് എല്ലാവാരും കൂടെ വരുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇരുന്ന ട്ട് എന്തയ്യണം ഇതെല്ലാം കൂട്ടി നോക്കണം. ചർച്ച ചെയ്യണം എത്ര പൈസ വരും എന്നുള്ളത് നമുക്ക് കൂട്ടി നോക്കണം. എന്നിട്ട് ഓരോരുത്തരും എത്ര പൈസ എടുക്കേണ്ടി വരുംന്ന് നോക്ക.
ആ അതെ
അതെല്ലം ഒന്ന് നമുക്ക് തയ്യാറാക്കി വെക്കാനുണ്ട്. എയ്സല്ലന്ത പറഞ്ഞേന്നറിയോ പരിപാടിയൊക്കെ വെച്ചോ പരിപാടി എല്ലാം വെച്ചോ ഞങ്ങളൊ ഒന്നിനുല്ല നിങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ന്ന് ഞങ്ങളെ ഫ്രീയാ ക്കി വിടണം എന്നാണ് ടീച്ചർടെ നിർദ്ദേശം.
ആ അവരെ അവര് ഇപ്പൊ എന്തേലൊക്കെ അങ്ങനെ പറഞ്ഞാല് നമ്മുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ അവർക്കോ
ആ അതെ അവരുടേതായ അവർക്ക് വേണം. അത്ണ്ടാവും പക്ഷെ അവർക്ക് ഒരുപാട് ഭാരം തലേലാക്കാൻ പറ്റില്ല ഇപ്പഴ് എക്സാമും കാര്യങ്ങളെല്ലാം അടുത്ത് വന്നില്ലേ നിങ്ങൾക്ക് ഇ സമയത്താണോ പരിപാടി അങ്ങനെ ക്കെ ചോദിക്കുന്നുണ്ട് എടക്കടക്ക് നമ്മക്ക് എക്സാം ആണല്ലോ
നമുക്ക് ഇപ്പഴല്ലേ പെർമിഷൻ തന്നത്
അങ്ങനെ അപ്പഴേ ആഹ് പെർമിഷൻ തന്നു പക്ഷെ ഇതും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് അതൊക്കെ നോക്കാം നമുക്ക് എന്തായ്ലും അതിന്റെ എടയില് നമു ഇത് ഇതും നോക്കാം ഇതിനെടീൽ നമു പിന്നെ പഠനം ഒന്നും ഒരിക്കലും നിർത്തൂല്ല അതഅതിന്റെ കൂടെ ഇണ്ടാവും അങ്ങനൊക്കെ പറഞ്ഞിണ്ട്
ആഹ് ആതെ എല്ലാരും പഠിക്കും വേണം ഇതിന്റെ കൂടെതന്നെ
ന്നാലും എന്ത് ചെയ്യാ നമുക്ക് പരിപാടിക്ക് ഒര് കാെറവും വരാത്ത രീതിയില് നമുക്ക് തയ്യാറാക്കാം
അതെ
നമുക്ക് പിന്നെ ലൈഫില് ഇതൊക്കെ ഓർത്ത് വെക്കാനൊള്ളൂ
പാ ആരെക്കൊണ്ടഒന്നും പറയിപ്പിക്കാതെ എല്ലാ പരിപാടിയും നടത്
അതെ പറയിപ്പിക്കാത്ത രീതീല് നല്ല നല്ല കുട്ട് കുട്ടികളായിട്ട് എല്ലാവരും നമ്മളും നല്ല കുട്ട്യാളാണ് നമക്ക് അങ്ങനെ ട്ടൊരു പറയിപ്പിക്കുന്നതോന്നുല്ലല്ലോ നമുക്ക് അവിടെ എല്ലാവരും നല്ല രീതിയില് എല്ലാവരും ഫ്രണ്ട്സ് സിന്റെ രീതീലല്ലേ കോളേജില് ഒരോരാ വാർത്തകളും നമ്മൾ കേൾക്കുന്ന
അതെ
അങ്ങനത്തൊരു. ഇപ്പളും നമ്മളൊക്കെ ഒരു മൈനസ് ഒരിക്കലും വരൂല്ല നമ്മള അത്രയും നോക്കിട്ടാണ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പെങ്ങന്മാരോട് എങ്ങനെയാണ് അതുപോലെയാണ് അവർക്ക് നമ്മളോടുള്ള സ്നേഹം
അതെ
അത്രീം ശ്രദ്ധിച്ചിട്ട് അവര് നമുക്ക് നമ്മളെ കൊണ്ട് നടക്കുന്നുണ്ട് ഒന്ന് വൈകി കഴിഞ്ഞാല് വണ്ടി വിളിക്കലും പോ അങ്ങനെ പിന്നെ പോവണ്ടാന്നും പറയലും എന്ത് സ്നേഹായിട്ടാ നമ്മളെ നോക്കുന്നെ
അതെ
ഇതിയായിട്ട് നമ്മളോടൊരു മോശമായിട്ട് ഒരു രീതിയിൽ അവര് പെരുമാറിയിട്ടില്ലല്ലോ
ഇല്ലാ
അതെ നമ്മക്കും അതുപോലെ തന്നെയാണ് തിരിച്ചും നമുക്ക് നമ്മടെ ആങ്ങളമാര് എങ്ങനെയാണ്
അതുപോലെ തന്നെ ഉം
നമ്മളിപ്പൊ എന്ത് ഭക്ഷണം ആയിക്കോട്ടെ വീട്ട്ന്ന് കൊണ്ടുപോകുമ്പഴ് നമ്മള് അവർക്കാണല്ലോ കൊടുക്കുന്നെ അവര് ഓടി വരുന്നത് നമക്ക് ഒരു ഇതുല്ലാതെയല്ലേ അവര് എടുക്കുന്ന് കഴിക്കുന്ന് അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ
അതെ അതെ
അതെ ഒരിക്കലും നമ്മള് ഈ സ്നേഹബന്ധം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോണം
ഉം പരിപാടിയിലും എല്ലാരും ഒരുമിച്ചന്നെ
ആഹ് ഒരു കാെറവും വരാത്ത രീതിയില്
അല്ല ഇനിപ്പോ ഓരോ കമ്മിറ്റിഒക്കെ ഇണ്ടാക്കണ്ടേ ഡിസിപ്ലിൻ കമ്മിറ്റി അങ്ങനെ കൊറേണ്ട് ഉം
തീർച്ചയായിട്ടും വേണം പിന്നെ
കൾച്ചറൽ പ്രോഗ്രാംസിന്റെ ലിസ്റ്റ് ഒക്കെ ആയോ വേറെ എന്തൊക്കെ പരിപാടികളാ ഉള്ളത്
ഞാൻ പറഞ്ഞില്ലേ ഇത്രയും പ്രോഗ്രാമിലൊന്നും ഒരാൾ പങ്കെടുക്കാൻ പറ്റൂല നമുക്ക് നമ്മുടെ കോളേജിന് ഒരു ഇതുണ്ടല്ലോ
മാക്സിമം ഒരു രണ്ട് രണ്ട് പ്രോഗ്രാമൊക്കെ ഒരാ കുറച്ച് അല്ല ഒരാൾക്കൊക്കെ പങ്കെടുക്കാം
അതെ അതെ രണ്ട് പരിപാടിയിലൊക്കെ മിനിമം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്തായാലും നമ്മള് ഡാൻസ് പാർട്ടീസും നേരത്തെ തുടങ്ങണം ട്ടോ
ആഹ്
വ്യാഴാഴ്‌ചയാണന്ന് വെച്ചിട്ട് നമ്മള് പുറകോട്ട് പോകരുത്
അതെ അപ്പൊ ഇനി എന്നാ മീറ്റിംഗ് വെക്കുന്നേ ചർച്ച എന്നാ ചെയ്യുക
ട്ട് നോക്കാം നമുക്ക് എല്ലാവർക്കും ഒഴിവുള്ള സമയം നമുക്ക് ഒഴിവുള്ള ടൈം എല്ലാർക്കും നോക്കിയെടുക്കാം
ഉം എല്ലാരും ഒരുമിച്ച് കൊണ്ടൊരാനാണ് ബുദ്ധിമുട്ട്
ട്ടില്ല അത് നമുക്ക് അതോന്നും പ്രശ്നല്ല അതൊക്കെ നമുക്ക് എടുക്കാന്നേ അവരോട് ടൈം പറയാ ഈ സമയത്തിന് എത്തണംന്ന് പറയാ
ഉം അതെ
എന്നാലും നമുക്ക് നമ്മുടെ ഈ കോളേജിലെ ലൈഫ് ഒക്കെലെ ഓർത്ത് വക്കാന്ള്ളു.
അതെ
ആ നമുക്ക്ത് നല്ല ഒരു മുഹൂർത്തക്കി മാറ്റിയെടുക്കണം. പിന്നെ ഏത് സോങ്ങാണ് നീ എടുക്കുന്നെ
ഞാന് ഏതേലും മലയാളം പണ്ടത്തെ ഏതേലും പാട്ട് നോക്കാം ലൈക്‌ ഗസ്റ്റ് ആയിട്ട് ആ
അതിൽ പാട്ടാണല്ലോ ഇപ്പഴേ
ആ പഴയ പാട്ടാണ് ഇപ്പഴും പിന്നെ നമ്മളെ ഗെസ്റ്റ് ആയിട്ട് വരുന്നത് പഴയ ടീച്ചേഴ്സെക്കെ അല്ലേ അപ്പൊ അവർക്ക് അങ്ങനത്തെ പാട്ടൊക്കെ കേക്കുമ്പോ ഓർമ്മകളിലേക്കൊക്കെ പോവായിരിക്കും.
അത് ശരി അത് ശരി കിട്ടുമ്പോ നമ്മളെ മറക്കാതിരുന്നാ മതി
ഏയ് ആ നമ്മളെ മറക്കൊന്നുല്ല
അതെ അതെ പിന്നെ നമുക്ക് ഡ്രസ് കോഡ്ല്ലാം സെറ്റ് ആക്കണം അന്ന് അന്ന് നമുക്ക് വല്ല പ്രോഗ്രാം അല്ല നമുക്ക് ഡാൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യ്യാം എല്ലാർക്കും ഒരേ ഡ്രസ്സ് കോഡ് അമ്പിള്ളർ ഷേട്ടും മുണ്ടും എടുത്തോട്ടെ ആ എന്നിറ്റ് ആഹ് നമുക്ക് മാക്സിമം പ്രോഗ്രാം എല്ലാം നേരത്തെ തീർത്തിട്ട് എന്ത് ചെയ്യാം പുറത്തു പോവാ ഏഹ് ആ പുറത്തു പോയിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടില് അല്ല വീട്ടിൽ ആദ്യമേ പറയണം ഇത്രയും സമയത്തിന് പരിപാടി കഴിയും പക്ഷെ നമ്മൾ അത്രയും സമയത്തിന് എത്തില്ല നമ്മുക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ആഹ് ഇങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് പിന്നെ അച്ചാഅമ്മ ഇന്ന് പറഞ്ഞിട്ട് അവരോട് പിന്നെ സമ്മതം വാങ്ങിച്ചു വെക്കണം.
അതെ
അവരോട് സമ്മതം വാങ്ങിച്ചിട്ടുള്ള പരിപാടിയാണ് നമുക്ക് വേണ്ടത്.
അതെ അത്
ആഹ് ആഹ് അപ്പോയ് എന്ത് ചെയ്യാം അതിന് അനുസരിച് നമുക്ക് തയ്യാറെടുക്കാട്ടോ.
എന്താ ഇടാ നമുക്ക് സാരിയാക്കല്ലേ എല്ലാർക്കും.
ആ സാരി മതി സാരി മതി സാരിയാവുമ്പോ നല്ല നല്ല ഇതായിരിക്കും നമുക്ക് സാരി മതി സാരി ഏത് കളറ ഏത് ഏത് കളറാ നമ്മൾ സെലക്ട് ചെയ്യുന്നുന്നത്?
കളർ ഏതാ എല്ലാരും സെയിം ഒരേ കളർ വേണോ ഒരേ മോഡല് വേറെ വേറെ കളറോ?
മോഡല് വ്യത്യാസം കളർ ഒന്നായിക്കട്ടെ ചെലർക്ക് എന്താ അറിയോ ഓരോതർക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഇഷ്ടങ്ങളല്ലേ കളറ ഒന്ന്
അതെ അതെ അങ്ങനെക്കാം.
മോഡൽ ഓരോരുത്തരുടെയും ഇഷ്ടം.
ഉം
ബ്ലോസ് പിന്നെ ഇവിടെ അടുത്ത്ണ്ട്ട്ടോ നല്ല തയ്ച്ചു തരുന്ന ആള്. നല്ല വൃത്തിക്ക് തയ്ച്ചു ആള് നീ ഇങ്ങോട്ട് വായോ നമുക്ക് ഒരുമിച്ചുവിടെ കൊടുക്കാം.
ആഹ് ആ ഓക്കെ അല്ലെല് എല്ലാരും എല്ലാരോടും
അതെ പിന്നെ എന്നാ ശരിയടാ ഞാൻ വിളിക്കാ
അഹ് ശരി ശരി ഓക്കെ ഓക്കെ
ആഹ് ശരി ശരി ട്ടോ ശരി ആ ശരി